കേക്കാവോ ആഹ ആഹ് ആഹ സുഖം
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല തന്നെ നല്ല വിശേഷം
ആഹ മഴയൊക്കെ ഉണ്ടോ ആ ഭക്ഷണം ഒക്കെ കഴിച്ചോ അവിടെയോ
ആഹ കഴിച്ചു കഴിച്ചു
മഴയൊക്കെയുണ്ടോ
മഴ ഇന്ന് ഇപ്പ രാവിലെ ഒന്ന് നേരിതായിട്ട് ഇങ്ങനെ പെയ്തായിരുന്നു പിന്നെ അതെ ഇപ്പൊ വെയില് ആയിട്ടുണ്ട് അഹ് ഇത്തിരി അത്യാവശ്യം വെയില് വന്നിട്ടുണ്ട്
ആ ആ ആ പിന്നെ വീട്ടിൽ ആരക്കെ ഇണ്ട്
വീട്ടില് രാ രണ്ട് പിള്ളേര് ആ ഭർത്താവ് അമ്മ ഭർത്താവിൻ്റെ അമ്മ അച്ഛൻ നേരം ഉണ്ട് ഒരാള് എട്ടിലും ഒരാള് നാലിലും
ആ അതേ ല്ലേ അപ്പം സ്കൂളിലൊക്കെ പോയോ
സ്കൂളില് ആ പോയി ഒരാള് പോയി ഏളയാള് പോയി മൂത്താള് പോയിട്ടില്ല
എന്തു പറ്റി
അയാക്ക് പനി
ഓ ഇപ്പൊ എല്ലായിടത്തും ഇത് തന്നേ
ആ എല്ലായിടത്തും ഇത് തന്നെയാ പനിയാണ് പനിയാ ട്ടത് ഹോസ്പിറ്വരാൻ പറ്റൊള്ളൂ കാരണം അത്രയും ആൾക്കാരാണ് ഹോ
ആ അതെ അതെ അതെ നമ്മൾ ഹോസ്പിറ്റലി പോയി ഇല്ലാത്ത അസുഖം കൂടി നമുക്ക് വരും
ആ അതാണ് ഇപ്പത്തെ പ്രശ്നം കാരണം വോ പല പല അസുഖങ്ങളുള്ളവര ക്കെയിള്ളൂ അപ്പ അത് കാരണം പിള്ളേര കൊണ്ട് നമുക്ക് എങ്ങനെ പോകും
അതെ അതെ ആ പിന്നെ ആ വെക്കേഷനോക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷനോക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
വെക്കേഷൻ കൊഴപ്പുല്ലായിരുന്ന് പിന്നെ എവിടെക്കൊന്നും പോകാനൊന്നും പറ്റിയില്ല ഏ പോയത് നമ്മുടെ ഇവിടെ എറണാകുളം വരെ ഒന്ന് പോയായിരുന്നു
അതെല്ലേ ആ ലുല്ലൂലാണോ
ലുലു അല്ലമറ്റേ നമ്മുടെ ഒരു മറ്റേ വെള്ളം ഇങ്ങനാ വീഴണേ അന്റെ ഒരു ഇത്ണ്ടായിരുന്നല്ല
ആഹ് ആ ഓ മറ്റെ എന്ത മേകാ ഷോ പോലെ അങ്ങനെയാണോ
ആ അത് തന്നെ അത് തന്നെ ആ അത് നമ്മുടെ
അതേല്ലേ ആ ആ ആ
പിള്ളേര്ക്ക് ക്കാൻ പറ്റിയൊരു തായിരിന്നു ഉം അവര് നന്നായിട്ട് കളിച്ച്
അതെ അതെ ആ ആ ആ വക്കേശനന്ന് പറയുമ്പോഴത്തേക്കേ പിള്ളേർക്ക്
ആ എവിടെയങ്കിലൊക്കെ പോവാനാണ് അത് വെ വെക്കേഷൻ തുടങ്ങിയപ്പോ തുടങ്ങിയ എങ്ങും കൊണ്ടുപയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം വെക്കേഷനൊ കഴിയാറാ എപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പോവനേനേ തീരുമാനിച്ചത് ഉം അങ്ങനെ അവിടെ കൊണ്ടോയി വൈകുന്നേര ആയി വന്ന പ്പം രാത്രിയൊക്കെ ഇവിടെ എത്തിയപ്പൊളൊക്കും ഒരു മൂന്ന് നാല് മണിയൊ കാറായി ഇവിടെന്ന് പോയ
ആ ആ ബീച്ചിലൊക്കെ പോവാറുണ്ടോ
ആ ബീച്ച് ല് പോവാറുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അടുത്തൊക്കെ തന്നെ
അടുത്തുണ്ടല്ലേ
ഉം അടുത്തത് മഴ കാരണം ആ ഭക്ഷണം കഴിച്ച് ഭഷണൊക്ക വെച്ച് കഴിഞ്ഞ് വൈകിട്ടത്തേക്ക് വെക്കണം ഉച്ചക്കത്തെ ഒരുമാരി കഴിഞ്
അതെല്ലേ
ഉം ഇപ്പം മൂത്താളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കണെയാണ് അമ്മ ആ കഴിച്ചു കഴിച്ചി
അയ്യോ ഓ ഓ കുറവില്ലേ ഒട്ടും കുറവില്ല?
ഇല്ല കൊറവില്ലാതെ ജലദോഷവും ചുമയും മാറുന്നില്ല
അതെല്ലേ
ആ
പനി ഒന്ന് വന്ന് പെട്ടെന്ന് പോയി ചുമയും ഇതുവാണ്
ആ അതിയന്നെ അതാണ് കൊറയാത്തത് കാരണം ഇപ്പൊ ഈ ഇതിങ്ങനെ മഴ പ്രേം ഇന്നും കൂടി ഇങ്ങനെ നിക്കണ കാരുണേ നമുക്ക് ഇത് അസുഖങ്ങള് കുറയാനും താമസം എടുക്കും. ചുമ കൂടുതലും കുറയാന ട്ടാ. ചുമയാണ് കൂടുതൽ കൊറയാൻ താമസം എടുക്കണത് കാരണം ഇത് ഈ കബക്കെട്ടൊക്കെ ഉള്ള പിള്ളേരിക്കൊക്കെ കബോ ങ്ങാ ഊരാനും
ഈ പാലും ചായ ഒക്കെ കൊടുക്കാറുണ്ടോ?
ഇല്ല ഇല്ല അതൊന്നും കുടിക്കാറില്ല
ആ അതെല്ലേ ആ ഇങ്ങനെ ആ ആ ഫുഡൊക്കെ കഴിക്കാറുണ്ടോ?
ആഹ് ഭക്ഷണൊക്കെ കഴിക്കാറുണ്ട് ഭക്ഷണംന്ന് വെച്ചാല് ഇങ്ങനെ ഏ ചോറ് ക്കെ ചെല സമയത്തൊക്കെ കഴിക്കുള്ളൂ മൂ ത്താളങ്ങനെ വെല്ലപ്പഴൊക്കെ കഴിക്കുള്ളൂ ഇളയാള് പിന്നെ കഴിച്ചോളൂ മെ ല്ലാണ് കഴിച്ചോളൂ മൂത്തന്ന് വെച്ചാല് ഈ വറുത്ത പാക്കറ്റ് പിന്നെ ബിസ്കേറ്റ് ഏ അങ്ങനെയുള്ള സാധങ്ങളൊക്കെയാണ് കൈക്കല്
കുറയ്ക്കണം ക
ആ അതാണിപ്പോ ഡോക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ പറഞ്ഞായിര്ന്ന് ഈ ബിസ്കറ്റ് ഒക്കെ മൈദടെതാണല്ലോ ഉം അപ് പ്പം അതൊക്ക ഈ ഉള്ളില് കര്നൊക്കെ ബാധിക്കും പ്പൊ അതൊക്കെ നമുക്ക് സൂക്ഷിച്ചൊക്കെ കൊടുക്കണം കൊച്
ആ ആ കൊച്ചല്ലേ അവർക്ക് പെട്ടെന്നിങ്ങനെ അസുഖം വരും
ആ പെട്ടെന്ന് മാറേമില്ലേ അപ്പൊഴാ ട്ടൊ അതാ പറ്ഞ്ഞേ കൂടുതൽ കഞ്ഞള്ളൊക്കെ കൊടുക്കാൻ പറയും
ആ ആ കുടിക്കോ കഞ്ഞോള്ളോക്കെ?
കഞ്ഞെള്ളം കൊടുത്താ മതിന്ന് പറയും വെള്ളം കുടിക്കാത്ത പിള്ളേരുണ്ടാവല്ലോ
ആഹ് കഞ്ഞിവെള്ളം ചെറുതായിട്ട് ഉപ്പ് ഇട്ട് കൊടു
ഉപ്പിട്ട് കൊടുക്കും. എല്ലാരും പറഞ്ഞു അതാണ് നമ്മ ഈ കൊണ്ടോയി ആശുപത്രി കൊണ്ട് ട്രിപ്പ് കയറ്റിടുമ്പോ പറയും വീട്ടിൽ ഇരുന്ന് വെള്ളം കൊടുത്താ മതിയന്ന് പക്ഷെ വീട്ടിൽ കുടിക്കൂലല്ലോ ഇതിങ്ങള് അതാണ് എല്ലാവരും ഈ ആശുപത്രിക്ക് കൊണ്ടു പോണത്
ചെല പിള്ളേരെ ട്രിപ്പ് പേടിച്ചെങ്കിലും വെള്ളം കുടി
വെള്ളം കുടിക്കും ഇവിടെ ഇവിടെ ചില സമയത്ത് പേടിയുമില്ല ഞാൻ കുടിക്കൊന്നുമില്ല ഞാൻ കുടിക്കില്ല എന്നും പറഞ്ഞുണ്ട് പിന്നെ അവിടെ ആ പക്ഷെ അത് തന്നടി ഞാൻ ഇവിടന്ന് കൊണ്ടോണ് ലാസ്റ്റ് ഒരു കുപ്പി കേറ്റി കഴിഞ് കഴിയുമ്പോ സമാധാനവും പിന്നെങ്ങാട് വരുമ്പോ
വന്നിട്ട് പറയൂല്ലേ പേടിയൊന്നുംല്ലേ ഇങ്ങനെ ട്രിപ്പക്കെ ഇടുമ്പോഴത്തേക്ക്
ഏയ് പേടിയൊന്നുല്ല പിന്നെ കൊറച്ചു നേര കിടന്ന് കഴിയുമ്പോ തന്നെ പോകാ പോകാ പോകാ പോകാ എന്ന് മാത്രം പറയുള്ളൂ അങ്ങനത്തെ ഒരു കൊഴപ്പം മാത്രോള്ളു അധികം നേരം അതൊന്നും ഇഷ്ടവല്ല
ആ പിള്ളേരല്ലേ കളിപ്പരിവല്ലേ
ആ വന്ന് വീട്ടില് വന്ന് എങ്ങ. വീട്ടിൽ വന്നിരുന്ന മതിന്ന് പറഞ്ഞിട്ട് അശ്വതി കിടക്കുമ്പോ
അ ആ
അങ്ങനെ എങ്ങനെ പോന്നാ മതി എന്നുള്ളൊരു ചിന്തയാണ്
അതെല്ലേ അതന്നെ ഹോസ്പിറ്റലില് ഇരിക്കുന്ന കാര്യം ഇങ്ങനെ ഡ് അഡ്മിറ്റ് ഒക്കെ ആക്കുമ്പോഴത്തേക്കും ഭയങ്കര പാടല്ലേ
പിന്നാ എൻ്റെ പിന്നെ. തന്നെ ഇരുന്ന്ര്ന്ന് നമ്മക്ക് നമ്മക്കും അതാവും നമ്മ ഈ വീട്ടലത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇതിങ്ങളെ. എന്നിടി പോക്ക്
അതെ അതെ
പിന്നെ അവിടെ ചെന്ന് ഇരുന്ന് അടുത്താളമുമ്പ് ക്ലാസ്സില് പോയിട്ടുണ്ടെങ്കി പിന്നെ അത്. വന്നവരെ പാടാൻ അത് കാരണം ഇളയള് മൂന്നരക്ക് വന്നാരം ഞാൻമ്മന അമ്മനോ കൂടി പറഞ്ഞുവിട്ടേക്കന്നാണ്
അ അ ആ
അല്ലെങ്കി നമ്മ ആ സമയത്ത് ഓടിയത്തൂല
അതെല്ലേ
പിള്ളേരൊന്നും ഹാ കണ്ട് വൈദികൻ
അതെ അതെ ഈ വീട്ടിലെ പിള്ളേർക്ക് പിന്നെ പനി വന്ന പിന്നെ അച്ഛനുമ്മമാർക്കാണ് ഉറക്കൊന്നുല്ലാ
അതന്നെ നമ്മക്ക് ഉറപ്പുണ്ടായലേ ചില എത്ര നേരം ഇരുന്ന് കഴിഞ്ഞട്ട്
അ ആ
ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ ഉറങ്ങാതെ വലുതായപ്പോ ഞാൻ വിചാരിക്കും കിടന്നോ റങ്ങുന്നു പറയും എന്നാലും ഇവിടെ കൂടുതലുംഅമ്മയാണ്എഴുന്നേറ്റ് റ്റിരിക്കൽ അമ്മയുടെ ട്ത്താണ് കടകണെ അമ്മാമ്മയാണ് എഴുന്നേറ്റിരിക്കല് ഞാൻ ഒറങാര്ത്ട്ട് നേരമ്മി രാവിലെ ഒടങ്ങി ഇതിൽ പ്പാണാ
ആ് ചെ പ്പ് ഇപ്പൊ സ്കൂളിലൊക്കെ പോണൊണ്ട് ഇവിടെ സ്കൂൾ പൊവണ്ട്ട്ട് അവിട്ത്ത വിശേഷം ഒ ഒറങ്ങാൻ കിടക്കുവ അതുവരെ പറയണ്ട
ആരുല്ലല്ലൊ ഒരിച്ചിരി തല പൊങ്ങുമ്പോളക്കും എന്തെങ്കിലും ചെയ്യാ പൊറത്തോട്ട് ഓടും
അ ആ ഹൗസ് വൈഫാണോ?
ആ
അ അ ആ
ഞാൻ ന്ന് ഇല്ലല്ല ഞാനൊന്നിനും നോക്കണന്നൊല്ല
അ അ അ
ഇവിടെ തന്നെ
അ ആ
ഉം വീട്ടിലിരുന്നുള്ള ഹോസ്പിറ്റല് ഇപ്പ കൊറച്ച് ഒരു നാലഞ്ച് ബസ് സ്റ്റോപ്പെങ്കിലും ഉണ്ടാവും
ആണല്ലേ അ ആ അപ്പം തിരിച്ചെങ്ങനെവര് വരും ബസ്സില് തന്നെയാണോ
ബസ്സില് തന്നെ വരും ആ ബസ്സില് തന്നെ വരും. ബസ്സിൽ വന്നിട്ട് ചിലപ്പോൾ അവിടെ ഈ വണ്ടി പൈസണ്ടെങ്കിൽ ഓട്ടർഷക്ക വരും.
ആ ആ അല്ല ബസ്റ്റോപ്പ് ഇറങ്ങിട്ട് കുറച്ച് നടക്കുന്നോ?
ആ നടക്കണം നടക്കണം
അതല്ലേ ആഹ ആഹ ആഹ വെയിലല്ലാത്തൊണ്ട് അത്ര വെയിലല്ലാത്തോണ്ട് കുഴ
വെയിലിണ്ട് വെയിപൊതു വെയിലികാലിട്ടോണ്ട് പക്ഷേ രാവിലേക്ക് അതെ ങ്‌ ഹും ഇവിടെ തെ രാവിലെ തോ ഞാൻ വിചാരിച്ചു ഇപ്പ തന്നെ പെയ്യോന്ന് അപ്പൊ ഒരു ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞപ്പഴേക്കും പിന്നങ്ങാട് വെയില് വരാൻ തുടങ്ങി ഉം ഇപ്പ വെയിലാണ് ഇനി എപ്പോഴാണെന്നാവോ വെക്കണത് ഇനി അവിടെ നമ്മുക്ക് ഒന്നും വിരിക്കണ്ടന്നാണ് അവര് പറയണേ നിപ്പ ഇതൊക്കെ അവരുടെ സ ഓണലിപ്പ സമയം ഇപ്പന്ന വര്
ഈ ജൂൺഒന്ന് പറയുമ്പോതെക്കെ സ്കൂൾ തുറക്കും സ്കൂൾ തുറക്കുന്നതേ പിള്ളോര നനൊക്ക
പിള്ളേരുടായതാണ് മൊത്തം എത് തോറക്കുംബോ തന്നെ അസുഖങ്ങളും
അതെ അതെ
തോണ്ട് കഴിയുമ്പോ പരീക്ഷയുമാണ്
ഓ ഓ ഓണപരീക്ഷയെല്ലേ ആ അല്ലെ എങ്ങഎങ്ങനെയുണ്ടാവും ക്ക പഠിക്കേ
കൊഴപ്പൊന്നുല്ല ഇപിന്നെ ഓരോന്ന് ഓരോന്ന് ഇപ്പൊ ട്യൂഷന് പോണ്ട് അത് കാരണം പ്പ രണ്ടുസംകുടി ടുഷനിം പോയിട്ടില്ല കാരണംഈ വയ്യാതായതോണ്ടേ ഉം ഇപ്പ എവിടെങ്ക നോക്കണം പിന്നേം നാളെ തൊടങ്ങിയട്ടെ വിടണം വിടാതിരുന്നിട്ടും കാര്യവല്ലല്ല
അതെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് കട്ട് ആ ശരി